എന്നിട്ട് നമ്മള് ഇതിനെ നന്നായിട്ട് വയ റ്റി നമ്മള് പൊടിച്ച് വെച്ച പൊടിനേം ഈ എണ്ണയിലേക്ക് ഇട പിന്നെ ഏ മൊളക് പൊടിയും മല്ലിപ്പൊടിയും ഇട
ഓക്കെ
ഇതിനെന്ന്ട്ട് നന്നായി തവെളിച്ചെണ്ണയിൽ കെടന്നപ്പോ ഇതിനെ നന്നായിട്ട് മൂപ്പിക്കണം നന്നായിട്ട് താക്കിയിട്ട് ഈ തെളച്ചോണ്ടിരിക്കണെ പുളി അല്ല സാമ്പാറില്ലേ കഷ്ണങ്ങളില്ലേ അതിലേക്ക് ഇതിനെ അങ്ങോട്ട് ഒയ്ക്കാ
ഉം ഉം ഉം ഉം
നന്നായിട്ട് തെളച്ചോണ്ടിരിക്കും അങ്ങനെ തെളച്ചോണ്ടെന്നെ ഇ രിക്കുമ്പോ നമ്മളെന്താക്കണം വറവ്ടണം താളിക്കണം എങ്ങനെ താളിക്ക ഒരു എ ഒരു രണ്ട് ഇല്ലി വെളുത്തുള്ളി
വെളുത്തുള്ളി ഓക്കേ
തോന്നിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൊവയായിരിക്കും
വെളുത്തുള്ളിയുടെ ചൊവയായിരിക്കും
ആ അ രണ്ടേ രണ്ട് വല്ല വെളുത്തുള്ളിയും പിന്നെ ഒരു ആ പിന്നെ പച്ചം അതാണ് കക്ക മുളകില്ലോ വറ്റൽമുളക് ഞാന് എന്റെ രീതിയിലാണ് പറയണ ഭാഷ മനസ്സിലാവുന്നുണ്ടോ
നല്ല മനസ്സിലാകുന്നുണ്ട് ടാ പറഞ്ഞു
റ്റൽമുളകനയും പിന്നെ കടുകും പൊട്ടിക്ക പിന്നെ ന കറിവേപ്പിന്റെല ഇട്ടിട്ട് അങ്ങോട്ട് താളിച്ച് കൊടുക്കുക ഇത് നിങ്ങള് നല്ല തി കായിട്ടുണ്ടാവും നല്ല ടെസ്റ്റും ഉണ്ടാവും
ടേസ്റ്റ് ഉണ്ടാവും കൊള്ളാം കേട്ടോ നന്നായിട്ട്
സാമ്പാർ പൊടിയോ കായോ ഒന്നും ഇടത്തില്ല
ഒന്നു ഇടത്തില്ലല്ലേ ഞാനിവിടെ സാമ്പാർ പൊടി യൂസ് ചെയ്യും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി
ആ ഇതുപോലെ നിങ്ങളെ എന്റെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടം ആർക്കും ഞാനും ഹസ്ബൻഡ്ന് മാത്രമല്ല വീട്ടിൽ അന്ന് കഴിഞ്ഞ അയച്ചാല് ഇവിടെല്ല ആരു ഉണ്ടായിരുന്നു ഇട്ടൊ ഏട്ടന്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നേ അപ്പൊ ഒരു ചെറിയ എന്തോ ഒരു ഇഷ്യൂ ആയിട്ട് എന്തോ എടുക്കോ വേണ്ടി പോയിരുന്നു പോയി വരുമ്പോ അവരുടെ പിന്നെ ഏട്ടൻ അവരുടെ ഏട്ടത്തിയൊ ഏബീന്റെ ഹസ്ബൻറും എല്ലാരും കൂടെ വന്നു ഇങ്ങോട്ട് അപ്പൊ ഞാന് എന്തായാലും പണി ഈ മക്കൾ മോനെ വെച്ചിട്ട് എനിക്ക് പണി ചെയ്യാനേ പറ്റൂ ലല്ലോ അപ്പൊ ഞൻ എന്ത ഓരിനോട് പറഞ്ഞന്ന് ഉച്ചക്കത്തേക്ക് എത്തുന്നു പറന്ന് എന്റെ ഹസ്ബൻഡറ് പറഞ്ഞന്ന് ഉച്ചക്കത്തേക്ക് എത്തുന്നു അപ്പൊ ഞാന എന്താക്കി വേഗം ചോറും കറി അങ്ങട്ട് വെച്ച വെച്ചാ ബാക്കിയുള്ള പണികെല്ലാരും കൂടെ കൂടിയാലോ അങ്ങോട്ട ചെയ്യാലോ എന്നന്ന് വിചാരിച്ചിട്ട് ഞാന് പതിനൊന്ന് മണി ആയിട്ടില്ലോര് ഇവിടുന്ന് പോകുമ്പോൾ പതിനൊന്ന് മണി അയച്ചക്കത്തേക്ക് എ തുന്നും പറഞ്ഞില്ലേ അപ്പൊ ഞാൻ വേഗം എന്താക്കി പിന്നെ സാമ്പാർ വെച്ച് അതാണല്ലോ തോന വേണല്ലോ എല്ലാരുംണ്ടാവകുമ്പോ എന്നിട്ട് ഞാൻ വേഗം സാമ്പാറ്വെച്ചു എന്തോ മനസ്സൊന്നും സുഖല്ല ട്ടോ എന്നിട്ട് ഞാൻ വേഗം സാമ്പാറങ്ങോട്ട് വെച്ച് പിന്നെ വേഗ എന്താക്കി പിന്നെ പയർ ഉപ്പേരിയും പപ്പടം പൊരിച്ചതും ഒക്കെ വെച്ച് അപ്പണ്ട് ഇവരെല്ലാവരും കൂടെ കേറി ത് എനിക്കറിൂല വീടൊക്കെ അങ്ങനെകെടക്ക അടുക്കള വേഗം നന്നാക്കി കിട്ടിട്ടുണ്ടായിരുന്നു അടുക്കള മാത്രേ നന്നാക്കിട്ടള്ള എന്നങ്ങോട്ട് അവര് വന്ന വ്വാടെഞാൻ വേഗ ചോറൊക്കെ വളമ്പി കൊടുത്ത് അപ്പന്നായലുള്ളരു ചേട്ടൻ ഏട്ടം പറയാ സാമ്പാർ അടിപൊളിയാട്ടോ ഞാൻ തന്നെ തരിചോയി
ആ ഹാ ഹാാ ഹാാ
ഒക്കി പറയല്ല സാമ്പാർ മാത്രമേ നന്നാവൂള്ളൂട്ടെ വേറെ എന്തുണ്ടാക്കാലും വായീ വെക്കാൻ കൊള്ളില്ല തില്ല അപ്പൊ ഞാന്പരി ഈ സാമ്പാർ പൊടിയ ഒന്നും കായോ സാമ്പാർ പൊടിയോ ഇടാണ്ടന്ന രസംണ്ട്ന്ന് പറയുമ്പോ
അതെ അതെ അതെ സാധാരണ സാമ്പാർ ഇത് കായ ട്ടാലല്ലേ എന്തേള്ളു സാമ്പാറിന്റെ ഒരു ഇത് വരയുള്ളൂ
ആ ഞൻ കായൊന്നും ഉപയോഗിക്കാറേഇല്ല ക്കായം മേടിച്ചിട്ടന്നല്ലേ ഇതുവരെ ഇവിടെ
ആ ഹ ഹ ഹ ഞാാന് കായം ഉപയോഗിക്കാൻ ഇനി ഇതൊന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം സ്നാക്സൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ അറിയോ
ആ സ്നാക്സ് ഞൻ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന സ്നാക്സ് ഏതാന്ന് വെച്ചിട്ട ഉണ്ണിയപ്പം
ഉണ്ണിയപ്പോല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം അത് എങ്ങനെയാന്ന ഉണ്ടാക്കുന്ന
പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാ ഗോതമ്പ് പൊടിണ്ടോ വീട്ടില് ആഹ് ഗോതമ്പ പൊടിയിലേക്ക് കുറച്ച് ഒരു പുടി മൈദപ്പൊടിയും ഇട അരിപ്പൊടിയും ഉണ്ടെങ്കിൽ അരി ടിടാ കൊറച്ച കേട്ടോ
അതെ അളവുണ്ടോടാ എന്നന്തന്നാ ഗോതമ്പ് പൊടി ഏറെ എടുക്കണം അതിന്റെ
ആഹ് ഇച്ചിരി കയ്യിന്റെ അളവ് ഇല്ല അളവ് ഇപ്പൊ നിങ്ങ ഗോതമ്പ് പൊടി തോന്നെ എടുക്കുക നിങ്ങൾക്ക്റിയോ നിങ്ങൾക്ക് വീട്ടിൽ എത്ര വേണ ഇപ്പോ നിങ്ങൾക്ക്റിയുമല്ലോ ആ അതിന്റെ അളവിന് ഗോതമ്പപ്പൊടി എടുക്കാ പിന്നെ കൊറ പ്പൊടി ഒരു ഒരു ടേസ്റ്റ് ഇതാക്കാൻ വേണ്ടീട്ട് കുറച്ച് കൊ മൈതപ്പൊടിേമെങ്കിൽിട്ടാ മതി കേട്ടോ കുറച്ച് അരിപ്പൊടി കൊറച്ചിടാ കൊറച്ചിടി അരിപ്പൊടി ഒരു കൈയ്ൽ ഇങ്ങനെ കോരിട്ട് എടുക്കാൻ പറ്റും ന്നാ പോലെ അപ്പൊടിട എന്നിട്ടതിക്ക് നമ്മള് ശർ ചക്കര പാനി ഉണ്ടാക്കാം
ശർക്കര പാനി ആ ഓേകേ
എന്നിട്ട് ആ എന്നിട്ട് അത് ഉരുക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാം
അരിപ്പൊടി മൈതപ്പൊടിയുടെ മിക്സിലേക്ക് ഇത് ഉരുക്കി ഒഴിക്കുക ആ ഉരുക്കി ഒഴിക്കുക
ആഹ് എന്നിട്ട് ഏലക്കായ ഒന്ന് ചതച്ചി ഇടുക ചെറിയ ജീരകം ഇടുക പിന്നെ
ഏലക്ക ഏലക്ക ചെറിയ ജീരകം
തേങ്ങാക്കൊത്ത്
തേങ്ങാക്കൊത്ത് ഓക്കെ.
ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ട് എളക്കുക, കുറച്ച് ബേക്കിംഗ് പൗഡർ ഇല്ലേ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഏതെങ്കിലും ഒന്ന്, നമ്മളുടെ എപ്പോഴുംണ്ടാവ്വ അപ്പക്കാരന്ന് പറയുന്ന സംഭവല്ലേ എപ്പഴും ഉണ്ടാവുക.
ഞാൻ ബേക്കിംഗ് സോഡ മേടിച്ച് വച്ചിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഒണ്ടെന്റെല് ആ.
ആ വൈറ്റ് കളറിലുള്ള ആ അതങ്ങോട്ടി ട്ടു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് എളക്കിയിട്ട് ചൂട് നല്ല ചൂടോട് കൂടെ വയ്ക്കണ്ട കേട്ടോ. ഉപ്പുപൊടിയിലേക്ക് ചെറിയൊരു ഏ ചൂ നല്ല തെള, ആ നല്ല തെളച്ച ചൂട് തെളച്ച ചൂട് പോയിക്കോട്ടെ ഒരു പത്ത് നമ്മള് ആ
ഒരിച്ചിരി ചെറുതായിട്ട് ചൂടാറുമ്പോത്തേക്ക്
ആറുമ്പത്തേക്ക് ഞാനാ തെള ച്ചത് അങ്ങോട്ട് ഒഴിക്കലില്ല, കുറച്ചൊന്നിങ്ങനെ അവിടെ വെള്ളം ഉരുക്കി വെച്ചന് ശേഷാണ് ഞാനീ മാവെടുക്കാൻ പോവാ, എന്നിട്ട് അതങ്ങോട്ടൊഴിയ്ക്കാ ചെയ്യാ ചെലപ്പം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ടേസ്റ്റിൻഡായില്ല എണ്ണ കുടിച്ചാലോ വിചാരിച്ചിട്ട്.
ഓക്കെ ഓക്കെ ഓക്കെ
പിന്നെ ഉണ്ണിയപ്പച്ചട്ടി വെക്കുക, ചുട്ടെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങള് പിന്നെ ഇന്നിപ്പ ചുട്ടത് നാളെ രാവിലെ കഴിക്കയാണെങ്കിൽ കേക്ക് പോലെ തന്നെ ഉണ്ടാവും.
ആണല്ലേ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് ഞാന് ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ട്രൈ ചെയ്യാം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഈ സാധന ഉണ്ണിയപ്പം.
നിങ്ങള് ഇന്ന് പാസ്തണ്ടാക്കിയോ?
ഇന്ന് പാസ്ത ഒണ്ടാക്കിയില്ല ഇനി ഒണ്ടാക്കണം ആ. ഒരു നാല മണി പോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാ അവരുവരുമ്പ ചൂടോടെ കഴിക്കാല്ലോന്നോർത്തെ, നാലുമണി അവര് നാലരയ നാലര കഴിയും എത്താനായിട്ട്.
ആ ആ
അപ്പോ ചൂടോടെ കൊടുക്കാലോന്നോർത്തിട്ട്
ആ എന്നാ ഇന്ന് പാസ്തണ്ടാക്കിക്കോളി നാളെ
നാളെ ഉണ്ണിയപ്പം ഞാൻ ട്രൈ ചെയ്യും നാളെ ഉണ്ണിയപ്പം ട്രൈ ചെയ്യാം കേട്ടോ എന്തായാലും ഇത്ട്രൈ എത്ര സിമ്പിൾ ആയിരുന്നാല്
എത്ര സിമ്പിൾ, ഇത് നല്ല ടേസ്റ്റ നമ്മൾ അരി കുതിർത്ത് അരച്ചു ചുടുന്നതിനക്കാളും
ആ അതെ ഞാൻ വീഡിയോസിനാത്തൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെയാ ഞാൻ നോക്കുമ്പോ അതങ്ങൊത്തിരി പണിയാ
പണിയാ, ആ അതെത്ര ചെയ്താലും ശരിയാവത്തുല്ല്യ.
ശരിയാവത്തില്ല ഇതൊന്നു ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യാം ഞാൻ പറയാം ഗോതമ്പ് പൊടി മൈദ
ആ മൈദപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പല്ല മ ഗോതമ്പുപൊടി മാ ത്രാണ് വീട്ടിലുള്ളതെങ്കിൽ അത് മതിയാകും.
ഗോതമ്പു പൊടി മാത്രം മതിയാവ്വു
പിന്നെ എള്ളുണ്ടെങ്കിൽ എള്ള് കരിഞ്ജീരകം ഒക്കെ ഇടാട്ടോ എള്ളൊക്കെ ഇടാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ആ കരിഞ്ചീരകൊണ്ട് കരിഞ്ചീരകിട്
ആ ഞാനധികം ഇവിടെ എള്ള് അധിക ണ്ടാവില്ല എപ്പോഴും കരിഞ്ജീരകാ ഉണ്ടാവ്വ അപ്പൊ ഞാനെന്താക്കും കരിഞ്ജീരകങ്ങോട്ടിടും.
ഓക്കേ ഓക്കേ ഓക്കെ ഞാൻ അത് എന്നിട്ട് ഈ ശർക്കരപ്പാനി ചൂട് കൊറയുമ്പം ഇതിലേക്ക് ഒഴിക്കുന്നു, മിക്സ് ചെയ്യുന്നു, എന്നിട്ടതെടുത്തു ചു ട്ടെടുക്കുന്നു.
അ ആ അത്രേ ഒള്ളു ഉം.
ഈസിആയിരുന്നു അല്ലേ
അത്രയേച്ചി ഞാൻ എന്നിട്ട് എപ്പഴും എന്നോട് ഇങ്ങോട്ട് വീട്ടിലേ ക്ക് ആരേലും വന്നാ പറയും നിന്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കണേ
ആ അത്ര ഫെയ് ഫേയമസാണ് ഉണ്ണിയപ്പം ഉണ്ണിയപ്പത്തിലെ സാമ്പാറല്ലൊപ്പം ഫേമസ് ആണ് ആള്
അത് രണ്ടും മാത്രം വേറെ മീങ്കറിയൊക്കെ വെച്ചാ എന്നാട്ടി വിടും ഇവിട്ന്ന്
ആ നോൺ വെജ് വേറെ ഐറ്റംസൊക്കെ ചിക്കനൊക്കെ
ചിക്കനൊക്കെ ഞാന് കറി കറി വെക്കുവാ അതൊന്നും വലിയ ഗുണംന്നുണ്ടാവില്ല എന്നാലും ഒരു കറിയങ്ങോട്ട് വെക്കും
ഇതാണ് നമ്മുടെ മെയിൻ ഉണ്ണിയപ്പവും സാമ്പാറുവാണ് മെയിന് ആ കൊള്ളം കൊള്ളാം ഞാനെന്തായാലും ഇത് രണ്ടും ഇവിടെ ട്രൈ ചെയ്യാം കേട്ടോ ട്രൈ ചെയ്തിട്ട് ഞാന് റിസൾട്ട് അറിയിക്ക ഞാൻ കൊള്ളായിരുന്നോ കൊള്ളാം
അ
കാരണം നിറയെ സാമ്പാറും കിട്ടുവല്ലോ കൊറേ എക്സ്ട്രാ എന്തെയ്യാൻ പറ്റില്ലേ ഒ ഉവ്വ് ഉവ്വ് ഉവ്വ് ഉവ്വ് ഉവ്വ്
ആഹ്
സാമ്പാറൊക്കെ ഇഡ്ലിയും ദോശയും മെയിനായതു കൊണ്ട് സാമ്പാറ് ഞങ്ങക്ക് ഈ ഒരു കാര്യത്തി മെയിനാണ് വേറെ ഉണ്ടാക്കി വെക്കാം
ആ അതാണ് ഇതില് ന നല്ലോണ്ണം വെള്ളം ഒഴിച്ചാല് ഇഷ്ടംപോലെ ഉണ്ടാവും
ആ കുറുകിക്കിടക്കും അല്ലെ കുറുകിക്കിടക്കും ഓക്കെ ഓക്കെ ഓക്കെ ആ എന്റെ അമ്മായിമ്മ ഉണ്ടാക്കുവേ സാമ്പാറേ പക്ഷെ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് ചിന്തിയിന്നില്ലായിരുന്നു എന്തയാലും ഇതൊന്ന് ചെയ്തു നോക്കാം ഉം ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എന്തെയ്യാം
ഉം ഫീഡ്ബാക്ക് പറയോണ്ടി
ആ ഫീഡ്ബാക്ക് ഞാൻ തീർച്ചയായിട്ടും അറിയിക്കുന്നായിരിക്കും കുഞ്ഞുവാവ എഴുന്നേറ്റോ ഒറക്
ഒറക് ഉച്ചക്ക് ഉറക്കൊറക്കാനൊക്കെ ഭയങ്കര പാട പന്ത്രണ്ട് മണിക്ക് എണീച്ചതാ
ആണോ ആ ഹാ ഹാ നോക്കാൻ
വേറെ ആരൂല്ല ഞാൻ തന്നെ ഉള്ളൂ എന്റെ കൂടെ ടെ ഉണ്ടാവും അലക്കുമ്പളും കുളിക്കുമ്പൊഴും ടിക്കുമ്പൊഴും ഒക്കെ കൂടെ ഉണ്ടാവും
ഉണ്ടാവും അല്ലേ എനിക്ക് മോളെ മോൾ ഇങ്ങനെ പുറകെ നടന്നടന്നേ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പത്തേക്കും എനിക്ക് ഭയങ്കര മിസ്സിംഗ ആയിരുന്നു അവളെ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയ്യോ നമ്മളറിയാതെ നൊ അവരെ തേടി വെ അടുതുണ്ടെന്നുള്ളൊരു ചിന്തയാ നമുക്കേ ഞാൻ എപ്പഴും ഏത് നേരവും ഇവള് ച്ചും സംസാരിച്ചുവല്ലേ നാലര വയസ്സ് വരെ ആള് കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ എന്റെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നോ
ഹ ഹ ഹ
ഒറ്റക്കായി ആയി പോന്നോലെ എന്തെയ്ത്
ആഹ്
അങ്ങനൊരു ഫീല് പെട്ടെന്ന്
വീട്ടില് എപ്പഴും ആളുണ്ടാവുവായിരുന്നു എപ്പഴും ഉപ്പ ഉണ്ടായിരുന്നു ഉപ്പാക്ക് വയ്യാണ്ടൊക്കെ ആയിട്ട് ഇപ്പം വീട്ടി തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഉപ്പാൻ്റെ മരണം കഴിഞ്ഞ് പിന്നെ ഉപ്പ മരിച്ച അതേ മാസത്തി തന്നെ എനിക്ക് വയറ്റിലായി
അ ഹ ഹ ഹ ഹ
ഞാൻ ഒറ്റക്ക് ഞാൻ ആയിട്ടേ ഇല്ല എത്ര മക്കള് എ ഇവരും കൂടെ സ്കൂൾ പോകാൻ തുടങ്ങിയാലായി വീണ്ടും ഞാൻ ഒറ്റക്കാവും ഒറ്റക്ക് ആായിട്ടില്ല ആ് ഈ പത്ത് മാസം ഞാൻ ഒറ്റക്കായിരുന്നു ഉപ്പ മരിച്ച് പിന്നെ വയട്ടിലായി ആ ഒരു പത്തു മാസം കണ
ആ ശരിടാ ശെരിടാ കേട്ടോ എങ്കി നടക്കട്ടെ
ആ എന്ന ഞൻ വിളിക്കാം വിളിക്കാം